ഹലോ
ആഹ് കേക്കില്ലേ
ആഹ് എന്താണ് വർത്താനം
നല്ല ർത്താനം എന്താന്റർത്താനം
ആഹ് അന്റെരു വിവരുല്ല്യട്ടാ എല്ലടി ന്ന്ട്ട് നമ്മക്ക് കല്യാണത്തിന് ഏ എങ്ങനെ നമ്മള് പോണത്
ഞമ്മക്കെങ്ങനെ യാബസ്സിന് പോയപ്പോരേ
ഡ്രസ്സ്കോഡ് എന്താകാട്ട അപ്പം നമ്മള്
ഡ്രസ്സ്കോഡ് നമക്ക് ഒരിസ മ്മകയിനായിട്ടെ അറ്ങ്ങേ നമ്മക്ക് ഡ്രസ്സടിക്കാ റ്ങ്ങാ നമ്മക്ക്
ഡ്ര മയെടോ അൻ ന്റോടെ വണ്ടിണ്ട നമ്മക്ക് എല്ലാർക്കും ഒ ഒന്നിച്ച് പോയിട്ട് ഡ്രസ്സ്‌ കൊട്ത്ത് കാണ്ട്
ഞാൻ എന്തായാലും വണ്ടി കിട്ടും നോക്കട്ടെ വണ്ടി കി കിട്ടണെങ്കി നമുക്ക് അങ്ങനെ പോവാല്ല അപ്പാ സുഖ ആവോല്ലോ ഹലോ ഹലോ കേക്കില്ലേ
മ്മറ് കൂറും കളറ് വാങ്ങല്ലേ ഷാള്